ഹലോ ഉം കേക്കാ കേൾക്കാം
ആ പിന്നെ എന്തു ക്കു വായിരുന്നു
ഉം വെറുതെ ഇവിടെ ഇരിക്കുവരുന്നു ഇപ്പ മഴയൊക്കെല്ലേ അപ്പൊ ഞാൻ പുൊറത്ത് മഴയൊക്കെ കണ്ടോണ്ട ഇവിടെ ഇരിക്ക്ന്ന്
ആഹ് പക്ഷേ ആ ഞാനും ഇതേ പൊ രിക്കായിരുന്നു ഇവിടെ ഇവിടാണെങ്കി ഇപ്പം മഴയില്ല കുറച്ചു മുന്നേണെ നല്ല മഴയായിരുന്നു
ആഹ് ആഹ്
പ്പം മഴ തരാഗട്ടിലെ ചില ഇപ്പം ആഹ് കോഴിക്കോടൊക്കെ വ്യാപിക്കുന്നുണ്ടാല്ലോ
ആ ഞാനവാർത്ത ഇങ്ങനെ കേട്ടാരുന്നു ശിഖല്ല സത്യം പറഞ്ഞ ഏ അതിനെ പറ്റി എനിക്ക് വല്യ ധാരണയില്ല പണ്ട് പണ്ടെന്ന് അറിയ എന്തോ ഒരു പേര് കേട്ടൊരു ഓർമ ഉള്ളു ശിഖല്ല അത് എന്ത് അസുഖംന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല
ആ അത് മഴക്കാല ആക്ച്വലി ഇത് മഴക്കാല രോഗഒന്നും അല്ല എന്നാലും ഇപ്പൊ ആൾക്കാര് ഇങ്ങനെ ഏ പറയുന്നുണ്ട് കാരണം ഈ വെള്ളം ഉണ്ടല്ലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയാ ഫുഡ് നമ്മള് കണ്ട നേരട്ടയിട്ടുള്ള ആഹാരങ്ങളിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെയാണ് ആസുഖം പട പടന്ന് പിടിക്കുന്നത് അയിന്റെ മെയിന ആയിട്ടുള്ള ആഹ് ആഹ് സിംറ്റം മെയിന ആയിട്ടുള്ള സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞായിഞ്ഞ എന്താ പറയ ഛർദ്ദിലോ വയറിളക്കോ അങ്ങനെ എന്തോ ച്ചുവ അല്ലെങ്കില് ഇന്ന് കോഴിക്കോട് ഇട് കുറെേ കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്
ആഹ് ആഹ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാന് ഇന്നലെ മിനിഞാനോ വാർത്തെ ക പത്രത്തി കണ്ട് നാലര വയസ്സുള്ള ഒരു കൊച്ചി മരിച്ചത് ശിഖല ബാധിച്ച് ഛർദിലൊടെ ആഹ് ആശു ഒത്തിരി കൊണ്ടുപോയതാണ്
അതാണ് ഇച്ച് ബാഷ് ഇതാ ഇപ്പയെ ആഹ് ആഹ് ഈ പഴക്കാലം എടുക്കുന്ന മഴക്കാലത്താണ് ആഹ് ക്കക്ക് കൂടുതലും രോഗങ്ങള് ബാധിക്കുന്നത് ഈ പഴക്കാലം ഒക്കെവുമ്പഴ ക്കെ നമുക്ക് പലതരം രോഗങ്ങളൊക്കെ പിടിപെടാഉള്ള സാധ്യത കൂടുതലാണ് ഈ ഡെങ്കിപ്പനി എലിപ്പനി ചിക്കൻങ്കുനിയൊക്കെ ഉണ്ടല്ലോ പിന്നെ വയറിളക്കം വയറിളകൊക്കെ മെയിൻ ആയിട്ടുള്ള അല്ല പക്ഷേ ടൈഫോയിഡ് ഉള്ള പെടുങ്ങൾ ഒക്കെ കൂടുതാലായിട്ടും പല സമയത്താണ് കാണുന്നത്
ആഹ് പക്ഷെ ഏർ ആഹ് ചൂട് സമയത്താ ചൂട് സമയ രോഗങ്ങളൊക്കെ വരാറു ണ്ട് ഈ കാറ്റിലൂടെക്കെ കൂടുതലും ചൂട് സമയത്തും വരാറുണ്ട്
ണ്ട് പക്ഷെ എന്നാലും കൂടുതലും തോ മഴക്കാലത്താണന്ന് തോന്ന് വരുന്നത്. ഈ കാരണം ഈ മഴക്കാല സമയത്ത് ഇങ്ങനെ ഈ എന്താ കെട്ട കിടക്കുന്ന വെള്ളത്തിൽന്നൊക്കെ ഈ കൊതുകളൊക്കെ മൊട്ടയിട്ടിട്ട് ഈ കൊതുകളൊക്കെ വളർന്ന് അതുവഴി ഈ ഡങ്കിപ്പനിക്കെ പരത്തുന്നത് കൊതുകുകളാണെന്ന് ഇംഗ്ലീഷ് ഈജിപ്തി വിഭാഗത്തിൽ പെട്ട കൊതുകുകളാണല്ലോ. അപ്പം. ഒരേ സമയം ഇതിങ്ങനെ വെള്ളൊക്കെ കെട്ടി കിടക്കുമ്പം അതിന്റകത്ത്ന്ന് വന്ന് കൊതുകുകൾ വന്ന് മൊട്ടയിട്ട് അങ്ങനെ പിന്നെ വിരി എലിയള് ഈ ആ കാഷ്ടങ്ങള് അതെണക്കന്നെ മലമൂത്ര വി സർജ്യതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ വെള്ളത്തില് നമ്മൾ ചവ്ട്ടുമ്പോ നമ്മള് നമ്മുടെ ഇതിനകത്ത് നമുക്ക് കാലിൻറെ അടുത്തൊക്കെ എന്തെങ്കിലൊക്കെ മുറിവോ ഉണ്ടെങ്കി അതുവഴി കേറുകയാണ് ചെയ്യുന്നത്.
ഉം അതോണ്ട് തന്നാ പറയുന്ന ഇവര് വീടും പരിസ ല്ലാം വൃത്തിയാക്കി ഇടണം. വെള്ളം ഒന്നും കെട്ടിക്കാതെ നോക്കണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഇപ്പ ഞാന് ആ ഫ്രാൻസ് ഫ്രാൻസിലാന്നോ സലം സലപ്പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഹാൻന്റാ വൈറസ് നീ കേട്ട കേട്ട് ണ്ടായിരിക്കല്ലോ അല്ലേ
കേട്ടാര്
അത് എലിയ്ടെ ഈ വിസർജ്യം കൊണ്ടല്ലേ
ആ ആണ് ആണ് അത് ഈ എലി എലിശം ആ എലിയ്ടെ ലീ മാത്രല്ല ഈ റോഡൻ വിഭാഗത്തിപ്പെട്ട സാനങ്ങൾടെ മലമൂത്ര വിസർജനം വഴിയാണ് അത് വരുന്നത് അന്തകാലത്തെന്ന് പർഞ്ഞയ്ഞ്ഞാ അയ്നെ കുറിച്ച് ഞാൻ എവിടാേ വായിച്ചിട്ട്ണ്ട് അത് ആദ്യായിട്ട് ഈ കൊറിയൻ കൊറിയല്ണ്ടല്ലോ കൊറിയയില് ഒര് ഹാൻഡൻ റിവറെന്ന് പറയ്ന്നാെര് റിവറുണ്ട് അതിന്റെ പരിസരത്തായിട്ടാണ് ഈ അസുഖം ആദ്യായിട്ട് കണ്ടുപിടിച്ചത് അങ്ങനെയാണ് അയ്ന് ഹാൻഡ വൈർസ്ന്ന പേരും ഒക്കെ വന്നിട്ട്ള്ളത് ഞാനിതെവിടെയോ വായിച്ചതാ
ആ ഞാനീ വാർത്ത ഹാന്റാ വൈറസ്ന്റെ കാര്യം അറിയുന്നെ റീല് ഇൻസ്റ്റ തൊറന്നാ പിന്നെ റീല്കളെല്ലേ ഒള്ളു റീൽല് ഏതൊരു റീൽല് ഞാൻ കണ്ടതാ
ആ അവിടെ ഈ തമ്പടിച്ചിരിക്കുന്ന ഈ യുദ്ധകാല സമയത്തൊക്കെ തമ്പടിച്ചിരിക്കുന്ന സോൾജേഴ്സ് ഉണ്ടാക്ര്ന്നല്ലോ അ അപ്പ അവരില് കൂട്തലായിട്ടും കണ്ട് വന്നാെരു കണ്ട് വന്നിട്ടുള്ളൊരു രോഗമായ്ര്ന്നു ഹബ്ബാവസെന്നത് അപ്പ ഇതെന്ന് പറഞ്ഞ്യ്ഞ്ഞാ ൻക്കാേന്ന്ന്നു അതൊരു വൈറൽ പനി ഇപ്പ നമ്മക്ക് സാധാരണ വൈറൽ പനി വര് വല്ലോ അതുപോലായ്ര്ന്നു അവർക്കും അത് ഒര് വൈറൽ പനിയായിട്ടൊക്കെയായ്ര്ന്നു ആദ്യമേക്കെ വന്നത് പിന്നെ അതിന്റെ പലതരം വേരിയേഷൻസും സംഭവിച്ചിട്ട് പിന്നെ രണ്ടായിട്ട് മാറിയത് അങ്ങനൊക്കാണ്
ഉം ഞാനീ ഹാന്റാ വൈറസ്ന്ന് ഫസ്റ്റ് ടൈമില് കേട്ടപ്പണ്ടല്ലെ ഞാൻ വിചാച്ച് നമ്മടെ കൊറോണ വൈറസ് പോലെ വല്ലോ ആരിക്കും ദൈവമെ ഇനി വീണ്ടും ലോക്ക്ഡൗൺ ആയിരിക്കും അങ്ങനൊക്കെ ഞാൻ വിചാരി ച്ച് ഓ ഒരു ലോക്ക്ഡൗൺ വന്ന് പുള്ളാരുടെ ജീവിതം എല്ലാം കൊളംന്തോണ്ടി വെച്ചേക്കുവാ വീണ്ടും വന്ന് പുള്ളാരെ നശി പ്പിക്കാനായിട്ട് വീണ്ടും ലോ ക്ഡൗൺ വരുമന്നൊക്കെ വിചാരിച്ചിരുന്നെയാ
എട സത്യവാ അത് നമ്മളൊക്കെ പഠിച്ചികൊണ്ടിരുന്ന സമയത്തായിരുന്നല്ലൊ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നത് പക്ഷെ ഇത് കൊറോണയുടെ അത്ര അപകടകാരിയൊന്നുവല്ല നമുക്ക് കൊറോണയുടെ കാര്യം അങ്ങനെ അല്ലായിരുന്നല്ലോ അത് മഴയന്നില്ല വെയിലന്നില്ല അതിങ്ങനെ പകർന്നോണ്ടിരിക്ക്യാരുന്നല്ലോ വല്ലാണ്ട്.
ആ അത് ശരിയാ. ഈ നിപ വൈറസ് ഇപ്പ ഇല്ലാ ന്നോന്നല്ലേ ഇപ്പൊ കീട്ടേഴിയുണ്ടോ
ഇല്ല ഇല്ല ഇപ്പൊ ഞാനങ്ങനെ കേട്ടിട്ടില്ല അത് ഈ വവ്വാല്കളിൽ നിന്നാണല്ലോ വരുന്നത് അവരുടെ സ്രവം വഴിയാണല്ലോ അതായത്പ്പം അവര് പകുതി കടിച്ച ഫ്രൂട്ട് ഈ ഫലങ്ങളൊക്കെ നമ്മള് കഴിക്കുന്ന അത് വഴിയാണല്ലോ നമുക്ക് അസുഖം വ
അങ്ങനെ തീർച്ചപ്പെടുത്തിട്ട്ണ്ടോ വവ്വലു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടോ
അത് ആഹ് എന്തുവാ നമ്മളെ സ്റ്റഡീസ് ഒക്കെ അങ്ങനെയാണ് പറയുന്നത് നിപ്പ വൈറസ് വവ്വാലീന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത് കാരണം ഉം
ഉം ഞാൻ ചിലതിനലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വവ്വാൽ തീർച്ചപ്പെടുത്തിയിട്ടില്ലന്ന് ചിലതിനകത്ത് ഞാൻ കണ്ടായിരുന്നു വവ്വാൽന്ന് ആരും ഉറപ്പിച്ചിട്ടില്ലന്ന് അത്
ആഹ് പക്ഷെ ആഹ് പക്ഷെ വവ്വാലാണ്‌ അത് പടർത്തുന്നന്ന് അത് ആദ്യമേ ആ രോഗം പിടിപെട്ടത് ഒരാള് അയാൾ ഈ കാട് എവിടെയാ എനിക്കൊന്ന് പറമ്പിലൂടെകേ നടക്കാൻ പോയ സമയത്ത് അങ്ങനെ ആന്ന് തോന്നണ് കഥയെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ സമയത്ത് ഏതോ ഒരു എന്തോ വവ്വല് വവ്വാലിന്റെ ഒരു കുഞ്ഞ് അങ്ങാണ്ട് തറേല് കിടക്കണ് അപ്പൊ അതിനെ അങ്ങാണ്ട് എടുത്ത് അങ്ങനെന്തോ ആണ് എനിക്ക് കൃത്യായിട്ട് ഓർമ്മയില്ല വൈറസ് വൈറസ്
വൈറസ് ഈ കൊറോണ വൈറസിന് ബേസ്ചെയ്തോള്ള സിനിമയും വന്നായിര്ന്നോ
നിപ്പാ വൈറസിനെ ബേസ് ചെയ്തായിരുന്നു കാരണം അന്ന് നിപ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു മഹാമാരിയായിരുന്നല്ലേ
ആഹ് ഞാൻ ഓർ ഒക്കുന്നു ഒരു സിസ് നേഴ്സ് മരിച്ചില്ലായിരുന്നോ
ആഹ് അതെ അതെ ഒരു ഈ അസുഖം പിടിപെട്ട് ചികിത്സയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ നേഴ്സിനും അസുഖം ബാധിച്ചു അയ്യോ അന്ന് ഭയങ്കരം ആയിരുന്നല്ലേ അത് ആൾക്കാരെ കാണിക്കില്ല അപ്പൊ ഒരാൾ മരിച്ച കഴിഞ്ഞാ ആ ബോഡി ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കില്ല കൊറോണെ പോലെ തന്നെ ആരുന്നല്ലോ അത് ബോഡി ബന്ധുക്കൾക്ക് വിട്ട്കൊടുക്കില്ല പിന്നെ നമ്മള് മറ്റേ ഫുള് ഐസൊലേഷൻ വാർഡുകളും പിന്നെ നമ്മൾ ആ ഐസൊലേഷൻ കിറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മള് രോഗിനെ കാണാൻ കേറുന്നത് അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു നിപ്പ
ആ ഞാനൊരു കാര്യം നിപ്പ ഏത് വർഷമായിരുന്നു എനിക്ക് കൊറോണോയുടെ അത്ര ഇത് ഓർമ്മ വരുന്നില്ല നിപ്പയുടെ കാര്യം ആകെ നിപ്പന്ന് പറയുമ്പോ ഓർ സിസ്റ്റർ മരിച്ചൊരു കാര്യ മാത്രം മാത്ര ഒള്ളൂ
ആ നിപ്പ കൊറോണയ്ക്ക് മുന്നേ അതായത് നമുക്ക് ആദ്യമെ ഒരു പ്രളയം വന്നില്ലായിരുന്നോ ആ പ്രളയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടോ എനിക്ക് ഓർമ്മയി
രണ്ടായിരത്തി പതിനെട്ടില് നി പ്പ ആയിരുന്നു കൊറോണയല്ലായിരുന്നു.
ആ ശരി കൊറോണ അതല്ല നമ്മൾ ആദ്യായിട്ടൊരു ആഹ് മറ്റേ പ്രളയെങ്ങാണ്ട് ഒണ്ടായിരുന്നു ആ സമയത്താണ് കഴിഞ്ഞിട്ടങ്ങാണ്ട് ആ സമയത്ത് വന്ന ഈ അസുഖങ്ങള്. ഈ അസുഖത്തിനെ കുറിച്ച് അപ്പൊ കൂടുതൽ ആൾക്കാരും അറിയുന്നത്. അങ്ങനെ ആണെന്ന് തോന്നുന്നു ഞാൻ ഇ പുറ എന്തായാലും അ അതു വലിയൊരു പ്രശ്നമായിരുന്നു വൈറസ് സിനിമ പി കണ്ടു നോക്കണം, ഈ നിപ്പനെ ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്.
ആഹ്
ആഹ് നമ്മളെന്തോ പറയാനാ നമ്മള് മഴക്കാല രോഗങ്ങളെ കുറി
അത് പറഞ്ഞുപറഞ്ഞ് നിപ്പാ അല്ലെ.
എല്ലാ എത്തി ആഹ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമുക്ക് തടയാനായിട്ട് കൂടുതലും വ്യക്തിശുചിത്വമാണ് പ്രധാനം, നമ്മൾ ഈ കൈ കഴുക നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ കൈകൾ സോപ്പിട്ട് കഴുകുക പിന്നെ ശുദ്ധ ശുദ്ധമായി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ.
ആഹ് ഈ എനിക്ക് തോന്നുന്നു, ഈ കൊറോണ കൊറോണക്ക് ശേഷമാണെന്ന് തോന്നുന്നു കൈ നമ്മള് എങ്ങനൊക്കെ കഴുവണോ എന്നുള്ളൊരു ചാർട്ട് നമ്മള് സ്കൂളിൽ കൈ കഴുവുന്നെടുത്ത് വെച്ചേക്കുവായിരുന്നു. വെച്ചേക്കുവാരുന്നു അതിങ്ങനെയൊക്കെ കൈ വിരലുകളുടെ ഇടയ്ക്കിട്ട് കഴുവാൻ നഖം വച്ചു നഖം നല്ലോണം ഒരച്ച് കഴുകാന്നൊക്കെ പറഞ്ഞ്. ആഹ്
സത്യം എനിക്കു തോന്നി ഈ മഴ. കാലം രോഗങ്ങളെ കുറി ച്ചിട്ട് നമ്മൾ ജനങ്ങൾക്കിടയില് ഒരു പൊതുവായി പൊതു ബോധവൽക്കരണം നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു, കാരണം ഈ കൂടുതലും മുൻകരുതലുകൾ സ്വീകരിച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ മഴക്കാല രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും.
ആഹ് ശരിയാണ്.
പിന്നെ നമ്മക്ക് രോഗപ്രതിരോധ ശേഷി ഉം.
അല്ലെ എ ന്നാലും ചെല മനുഷ്യര് ഒരിതുല്ലാതെ ചെലൊരൊക്കെണ്ട് ഒരു വൃത്തിയില്ലാതെ നടക്കുന്നവരുണ്ട് എ ത്ര രോഗോണ്ടെന്ന് പറഞ്ഞാലും
അത് സത്യവ നമക്ക് രോഗപ്രതിരോധ ശേഷിയാണ് ഏറ്റോം പ്രധാനായിട്ട് വേണ്ടത്
അതെ ഈ ചെല ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചില കൊച്ചുങ്ങളുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പ്രതിരോധശേഷി ഇല്ലാതെ ഓരോ അസുഖങ്ങളും വന്ന് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് കുഞ്ഞു കൊച്ചുങ്ങൾക്ക് ഒരു ഒട്ടും പ്രതിരോധശേഷി കാണൂല
സത്യാവണ് അത് ആ പ്രതിരോധ ശേഷി നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒരു സംഭവാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ്‌ സെൽസൊക്കെയാണ് നമുക്ക് പ്രതിരോധ ശേഷി തരുന്നത് നമുക്ക് കുറേ കാറ്റഗറി ഉണ്ടല്ലോ റെഡ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ്‌ സെൽസ് എന്നൊക്കെ പറഞ്ഞ് അതിലെ വൈറ്റ് ബ്ലഡ് സെൽസാണ് നമ്മ നമ്മളെ ഗാർഡ് സെൽസായിട്ട് പിന്നെ പ്രതിരോധ ശേഷിയൊക്കെ തരു ഇരുന്നൊരു ഇതായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോ ചില പിള്ളേർക്ക് അത് കൊറവായിരിക്കും ഈ ജനിക്കുന്ന സമയത്തെ കൊറവാരിക്കും ഈ ജനിക്കുന്ന സമയത്തെ ആ കൊറവാരിക്കും
ഉം ഉം
ശെരിയെടി എന്നാ ഞാൻ പിന്നെ വിളിക്കാവെ